അഹ്
ആഹ് എന്താ വർത്താനം
നല്ലവർത്താനം ചായ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു അവടെ ചായുടിച്ചോ
ആഹ് ചായുടിച്
എന്താ കടിഎന്തെലുണ്ടോ പ്രത്യേകിച്ച്
ഏ ഏ പഴണ്ട് പഴം പിയ്ങ്ങി അല്ലാ ആ പ്രത്യേകിച്ച് കടിയൊന്നുണ്ടാക്കീല്ല
ആഹ് കുട്ട്യാളൊക്കെ
കുട് ആഹ് കുട്ട്യാള് ഒരാ രണ്ടാള് അങ്കലാടി പോയത് ഓന് അങ്കലാടി വിട്ടെന്നപ്പോ പയം പിയിങ്ങിയതേനി
ആഹ് പുയ്ങ്യേത് കഴിക്കോ
കൊർച്ചൊക്കെ എന്നാലും നല്ല എന്തെങ്കിലൊന്ന് പള്ളേലായോട്ടെ വിചാരിച്ച് കൊട്
ആഹ് അങ്കലവാടിന്ന് ചോറൊക്കെ തിന്നോ ആവോ
കൊർച്ച് ഇപ്പയ്ന് ഒരാഴ്ച്ചായിട്ടൊള്ളു പോവാൻ തൊടങ്ങീട്ട് അപ് പ്പയിന്റൊരു ഇത്ണ്ട് ആഹ്
ഏഹ്
അ ഇവിട്ന്ന് എറങ്ങുമ്പൊ ആഹ് ഇവിട്ന്ന് എറങ്ങുമ്പൊ ചെൽപ്പം കൊഴപ്പണ്ടാവൂല അവടെ വാത് അങ്കലാടിന്റെ ആഹ് തല കാണുമ്പോത്തിന് ഇങ്ങനെ തൊടങ്ങും
പോത്തിന് ഒരു ഒരു പള്ളേല് വെര്ത്തേയ്ക്കാരം
ആഹ് ചേപ്പോ
ഖം വാടു അല്ലോ
ഏഹ് പിന്നെ ഞമ്മള് വൈകുന്നേരം കൊണ്ട്രാൻ വെരുമ്പോ ഒന്നാകണ്ട് ചാട്ണാണ
ആഹ് അപ്പൊ ഓൽക്ക് എന്തോരു സന്തോഷും സങ്കടും ഒക്കെപ്പാടെയ്ക്കാരം ഇവടെള്ളോര് അങ്ങനെ തന്നെനി ഇവരിപ്പോ എൽ കെ ജിക്കാരാണ് രണ്ട് കുട്ട്യാള് എരട്ട കുട്ട്യാളാണ് അപ്പൊ രണ്ടാക്കും ഭയ ഭയങ്കര സങ്കടേനി ആദ്യൊക്കെ ഇങ്ങനെ ഒരാഴ്ചക്കേ അങ്കനവാടിയില് പോകുമ്പോ എന്താ ഒന്ന് രണ്ടാഴ്ച്ചൊക്കെ ഓൽക്ക് ഇപ്പൊ ഇവിടുന്ന് പോവാൻ കൊഴപ്പ ണ്ടാവൂല അവിടെ എത്തിയാല് പിന്നെ ഒരു കരച്ചിലായി ക്കാരം പിന്നേറഞ്ഞാ ടീച്ചറ് ഏഹ് ടീച്ചറ് പിന്നെ ഞങ്ങള അകത്ത്ക് കേറ്റൂല ടീച്ചർന്നെ വാതിൽക്കെ നിന്നി ട്ട് അവിടന്നെ വാങ്ങീയിട്ട ഇങ്ങള് വേൻ പോയ്ക്കോളി പറയും അപ്പൊ പിന്നെ വല്ല്യ കൊഴപ്പം ഇണ്ടാവില്ല കരയാനായി നമ്മളവിടെ കുറച്ച് നേരം നിക്കാണെന്നുണ്ടെങ്കില് അപ്പോ ഓൽക്കൊരു സങ്കടാണ് അപ്പൊ പിന്നെ പോവാൻ നേരത്ത് ഭയങ്കര കരച്ചിലേക്കരാം
അതന്നെ ഇപ്പൊ പിന്നെ കൊറെ കളി ആഹ് കൊറേ കളി കാനൊക്കെണ്ട് സാധനങ്ങളും ഇപ്പം പെമ്പാടുണ്ട്
പിന്നെ എന്താ ഭക്ഷണം തന്നെ ആഴ്ച്ചയില് ഓരോ പല പത്ത് മണിക്കും
ഞമ്മളൊക്കെ ആയിന്നൊരു ഉപ്പുമാവോ ചെറുപയംച്ചോറും മാത്രൊം ഒള്ളേനി ഈ ഇപ്പൊ ഉപ്പ് മാവ് ആഴ്ച്ചേൽ ഒരീസൊള്ളൂ
ആഹ് ഇപ്പൊ ബാക്കിയുള്ള അവലായിട്ടും പിന്നെ വേറെ എന്താ പായസങ്ങളും ആഹ് അങ്ങനത്തെ ഇതൊക്കെയാണ് കൊയ്ക്കട്ടാ പൂവട ഒക്കെണ്ട്
ഇപ്പൊ ഫുള്ള് ഓരുക്ക് പെരേന്ന് കിട്ടണെൽ ആറ് വെറൈറ്റി വെറൈറ്റി
ആടിരുന്നാ മതി പിന്നെ തിന്നാള്ളതും പഠിച്ചാനൊ കളിച്ചാനൊക്കെ പറ്റു
ആഹ് ഇപ്പൊ തിന്നാനെ നേരള്ളൂ ഒന്ന് തിന്നഴിയുമ്പോ ചോറാവും അത് തിന്നയ്ഞ്ഞ്
ഉറങ്ങുന്നു ആഹ് രണ്ടാള് ചെറു വലുതാണോ അങ്കണവാടിക്ക് പോണ അതോ ചെറുതോ.
ആഹ് ഒരാള് ആറാസായിട്ടൊള്ളു
ആഹ് എന്താ കാട്ട കുട്ടിക്കാവൂലോ ആഹ് ആറാം മാസാണോ
ആ ആറാവസന്നരൊക്കെ ആയി
ആഹ് രണ്ട് ആൺകുട്ടികളാ
ആഹ് രണ്ടാളും ആൺ കുട്ടികളാ
ആഹ് വേറെ ആരൊക്കെ ഇണ്ട് വീട്ടില്
വീട്ടില് ഇൻ്റെ അമ്മേം ഇപ്പേം ഹസ്ബൻ്റും നാ തുമാലാണ് എല്ലാരും കല്യാണം കയിഞ്ഞ് പോയതാ
ആഹ് അത് പിന്നെ വിരുന്നൊക്കെ വരുവോ
വെരും മദ്രസ്സ സ്കൂള് ഇല്ലാത്തന്നെ
ആഹ് എന്തേ
ഇപ്പൊ ഇന് മദ്രസ്സ ഇല്ലാത്ത ഒന്ന് സ്കൂളുണ്ട്
ആഹ് അപ്പൊ അവക്കൊന്നും വിരുന്ന് പാർക്കാൻ പോണവക്കൊന്നും ഇപ്പോ അവസരം കിട്ടണില്ലല്ലോ ഒന്നല്ലെങ്കി ഒന്നുണ്ടാവും
എന്റെ ഈ പരിപാടി ഇണ്ടാക്കാണ് രാത്രി ഇണ്ടാക്കുവ അപ്പന ഒരിച്ചക്കന്ന് പരിപാടി കഴിഞ്ഞ് പോവും
വേഗം പോവേം ചെയ്യ ആഹ് നേരം വെളുത്താ മദ്രസ്സ സ്കൂളും പിന്നെ എ ക്കാനോ ഒയ് വില്ലല്ലേ
ഏഹ് പിന്നെ ഈ ഓണം വിശു അങ്ങനെ
ആ അങ്ങനെയൊക്കെന്നുണ്ടെങ്കി ചെ ഇപ്പൊ അങ്ങനെ ഗുളു കിട്ടുക അല്ലാതെ മദ്രസും തന്നെ മൂന്നാലീസം ചെലപ്പോ അപ്പൊ ഒയ് വാക്കിയാലും വേണ്ടില്ല വിര്ന്നോണന്ന് പർഞ്
അല്ല ഇപ്പൊ പിന്നിം ഓണത്തിനൊക്കെ പിന്നെ റേഞ്ച് ആയിട്ട് എന്തായിട്ടൊക്കെ ഒരു മൂന്നീസ സെങ്കി
ആഹ് കിട്ട്ണ് ണ്ട് എന്തായാലും ഉസ്താവുമാരും തന്നെ അല്ലാതെ കുട്ടിയാളെ കിട്ടൂലല്ലോ
ആഹ് ഉസ്താദ്മാര്ക്കറിയാ അല്ലെങ്കിൽ പിന്നെ കുട്ടിയാള് വരൂല്ലാന്ന്
ലീവ് കേട്ട എല്ലാരും പെരീക്ക് പോണ സമയല്ലേ ആ സമയം തന്നെ ഓൽക്ക് കി ട്ടൊള്ളൂ ഓലെ പർഞ്ഞ്ട്ട് കാര്യല്ല വിര്ന്നോണോല് എങ്ങനെങ്കിലൊക്കെ ഒരു അഞ്ചാറീ
ആഹ് മറ്റേത് പരേക്കോവാൻ കജ്ജൂല്ലല്ലോ
ആഹ്
രാത്രിയ്ക്ക് ഭക്ഷണം ഒക്കായോ
ആഹ് രാത്രിക്കക്ക് രാവിലത്ത ഇണ്ട് ഇനി കറി ഇല്ലെങ്കി എന്തെങ്കിലൊക്കെ ഒരു താളിപ്പ് ഇണ്ടാക്കണം
ആഹ്
അവിടെന്താ
ഇപടി രാവിലെക്ക്ല്ലേന്നെ ഉച്ചക്ക് വെച്ചന്നെ ഇണ്ട് ഇപ്പ ചോറ് കൊർച്ച് രാത്രിക്ക് റൈസ് കുക്കർല് ഊറ്റി വെക്കും ചൂട്ണ്ടാവാ
ആഹ് അയ് എങ്ങനെ ഇന്നട്ടയിതന്നെ വെക്കേ
അല്ല സാധാ അട്പ്പത്ത് ചോറ് വച്ചാണ്ട് പിന്നെ ചട്ടിയില് കൊ ർച്ച് ചോറ് ഊറ്റിയാണ്ട് റൈസ് കുക്കർക്കെക്കും അപ്പൊ ചെറിയൊരു ചൂട്ണ്ടാവും
ഏഹ് അങ്ങനെ വെച്ചാ ഇണ്ടാകോ?
ആഹ് ചെർ നല്ലോ തണ്കൂല മറ്റേ പൊർത്ത്
ആഹ് ആഹ് ഒരു തണുപ്പാണല്ലോ ഏഹ് അങ്ങനെ കാട്ടിയൊക്കെ എനിക്ക് ഇച്ച് റൈസ് കുക്കറ് ഒക്കെണ്ട് ഞാന് ഇതരെ അങ്ങനെ കാട്ടിയൊന്ന് നോക്കിയിട്ടില്ല രാവിലെ വെക്ക്ണതാണ് ഞാനും വേറെ പത്തണി ആവുമ്പോത്തിന് ഇൻ്റെ ചോറാവും
ഹസ്ബൻഡ് പണിക്ക് പോകുമ്പൊ കൊണ്ടോണം അപ്പ പത്തണി ആവുമ്പോത്ത്നൊക്കാവും അപ്പൊ കൊർച്ചൊന്ന് ഒര്ക്കിയേരും അപ്പൊ രാത്രി ചെറിയൊരു തൺക്കൂല നമുക്ക് ചെറിയൊരു ചൂടായിട്ടുണ്ടാവും
ആഹ് അല്ലെങ്കിൽ ഒരു തണുപ്പ ഞാൻ അല്ലങ്കി പിന്നെ തളപ്പിചൂറ്റു ഒന്ന് ചൂടാക്കി ഊറ്റി വെക്കലാണ് അല്ലെങ്കി
ഇങ്ങനെ
ആഹ് കൊഴപ്പാവൂലല്ലേ ല്ലെ എന്താന്നട്ട് കാറിയൊക്കെ എന്താ
കറി ഇന്ന് മത്തന് പിന്നെ ബത്തലും
ബത്തല് പൊര്ച്ച്‌ക്കേ
ആഹ്
ആഹ്
അത് നന്ന് താണ് പൊര്ച്ചാ എത്തുണ്ടാവൂല നന്നാക്കണം
ആഹ് അയന്നെ അപ്പൊ നമ്മുക്ക് തോന്നും ഇത്ര ഒന്നും മാങ്ങണ്ടില്ലേനീ ന്ന് കര്തും തിന്ന്ണത് നല്ല രസാണ് ആഹ് പൊര്ച്ചാലും വറ്റിച്ചാലൊക്കെ നല്ല രസാണോ പീരച്ചാലൊ പക്ഷെ അത് നന്നാക്കിട്ട് പിന്നെ നന്നാക്കി കജ്ജ്പ്പോത്തിന് നമ്മളെ ഊര പോവും അത്രീം കുത്തര്ന്ന് കുത്തര്ന്ന് കൊഴ്ങ്ങും പിന്നെ
ആഹ് അവ്ടെ എന്തെന്ന്
ഇവിടി തന്നെ എന്താ പയർ കറിണ്ട് രാവിലെ വെച്ചത് പിന്നെ
ആഹ്
ഉണക്ക മീൻ ഒണ്ട് ഇനി കൊറച്ച് വെക്കണം
ആഹ് മീൻ കിട്ടി പച്ച മീൻ കിട്ടിയില്ല
ആഹ് എന്താ ഉണക്കമീൻ ഇണ്ട് അത് വാങ്ങിയില്ല ഇന്ന് മീൻകാരാൻ വന്നിട്ടും ഇല്ല തോന്നുന്നു മീങ്ങിന് ഇപ്പോ വെലയൊക്കെ കൂടിയോണ്ടെ - അപ്പൊ എല്ലാത്തിനും ഇപ്പൊ വെല കൂടുതലല്ലേ
എയെ ഇപ്പ എല്ലാത്തിനും വെല
വെല ഒക്കത്തിന് ഒന്നും വാങ്ങാൻ കഴിയാത്ത- അവസ്ഥയല്ല ഇപ്പോ എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ- ഇപ്പ ഭയങ്കര ബുദ്ധിമു -
ആഹ് നൂറു റുപ്പിയാ ഒക്കെ ആണ്ട് മീന്
മീന് മറ്റേ മത്തി അയിലക്കെ നൂറ് റുപ്പിയക്ക്‌ ഒന്നും ഇല്ല പിന്നെ വാങ്ങിയല്ലാതെ കൊറെ ല്ലല്ലാം കരുതി വാങ്ങും
വലിയ മത്തിക്ക് എത്ര മുന്നൂറ് നാല് -
ആഹാ നല്ല വിലയിണ്ട് ഇപ്പോ ഇന്ന് ഇതില് വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെ മീൻകാര് പിന്നെ വില കൂടിയ ഇതില് വരൂല ആരും വാങ്ങൂലാന്നറിയാം അപ്പൊ പിന്നെ- അങ്ങനെ വരുന്നില്ല ആ കാക്കക്ക് ആ - പാകത്തിന് വെല കിട്ടി കിട്ടിയാരേ കൊണ്ട് വരുളൂ അല്ലെങ്കിൽ ആരും വാങ്ങൂലാന്ന് പറഞ് കൊണ്ട് വരൂ അാ
ആഹ് ഇതില് പിന്നെ വെല ഇണ്ടങ്കിലും ഇല്ലെങ്കിലും വണ്ടി പോവും
പോകും ആഹ് ഇതെല്ലാം പിന്നെ ഒരു കുടിസുകാരന്റെ അടുത്ത് തന്നെ എല്ലാരും വാങ്ങുക അപ്പൊ പിന്നെ- മൂപ്പര് വരണന്നിട്ടില്ലേ ആർക്കും മീനും ഇല്ല ആ ആരും മീൻ തിന്നുയില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒണക്ക മീനും അങ്ങനെ ഇങ്ങനെ ഒക്കെ കഴിയേണ്ടി വരും
ആഹ് മയുണ്ടോ അവിടെ
ആഹ് മയ ഇന്ന് ഇതുവരെ ഇല്ലേന്ന് ഇപ്പോ കുട്ടികള് സ്കൂളൊക്കെ വിട്ട് വന്നപ്പോഴാ അഞ്ച് മണിയ- ഒന്ന് ചെറുതായിട്ടൊന്ന് പെയ്ത്
ഏയെ ഇവിടെ രാവിലെ മുതലേ മയയാ
ആഹ് ഇവിടെ മഴ കൊറവാണ് ഞങ്ങള ഭാഗതിക്ക് ഇന്നലെ ഇന്നും വല്ലാതെ ഇല്ല ഇന്നലെ-
ഏ ഇവിടെ രണ്ട് ദിവസയിട്ട് ഏ രണ്ട് ദിവസ- വായിട്ട് രാവിലെ മുതലേ മഴയുണ്ട്
ഇവിടെ മിഞ്ഞാന്ന് കൊറച്ചു പേയ്തീനെ ഇന്നലെയൊക്കെ അങ്ങനെ നല്ല മഴ വന്നു തുള്ളിട്ട് പോയി ഇപ്പ ഒന്ന് നല്ല മഴ- വന്ന് കൊറച്ച് നല്ലോണ്ണം പെയ്യുന്ന കരുതിയെ പക്ഷേ അത്ര ഒന്ന് പെയ-
ആഹ് ഇവിടെ ആ ഇവിടെ നല്ലോണം ഉണ്ട് ഡ്രസ്സൊക്കെ ഒണങ്ങാൻ പണിയാ
എന്നാ ആ ഇവിടെയും തന്നെ മൂടി അങ്ങനെ നിക്കാണ് വെയിലില്ല പക്ഷെ ഡ്രസ്സൊക്കെ ഒണങ്ങണെങ്കില്- പണി തന്നെയാണ് ഞാൻ
ആ അവിടാണ്ട് വാഷിംഗ് മെഷീനിൽ ഒണ്ക്കാണ്
ആഹ് ഞങ്ക് പിന്നെ മെഷീനുല്ല ഞാൻ തിരിമ്പിയ പോൽ തന്നെ ക്കാതയലി മ്മേ ഒണങ്ങാൻ ല്ലാത്തോണ്ടേ അത് പിന്നെ- അകത്ത് കൂടെ ഇപ്പ ഉള്ളെ ജനലൊക്കെ അങ്ങനെ മറ്റേ നീളല്ല കമ്പിയല്ലേ അപ്പ ഞാൻ ജനൽമേ ക്കൂടിടും കുട്ടിയോൾടെ ഒക്കെയേ
ആഹ് ഇവടെ അയ്ന് അയ്ന് പറ്റൂല
ആഹ് മറ്റേ ഇപ്പ അങ്ങനെ വെക്കണതൊ ഒക്കേ ജനല് നല്ല നീളയുള്ള കമ്പിയതോണ്ട് അത് കൊണ്ട് ഭാഗ്യം ഹാ അപ്പ സുഖാണ് അപ്പ ചെറിയ കുട്ടികൾക്കൊക്കെയല്ലേ കാര്യായായിട്ട് ഉള്ളെ ഇത് പോലങ്ങന കഴിച്ചിട്ട് ആഹ് തെകയൂല്ല ഇവടേണെങ്കി ഇപ്പോൽക്ക് രണ്ടാക്കു ഓരോ ചെലെ സമയത്ത് ഓരോ കുപ്പായങ്ങളാണ് പറ്റോള്ളു ഒരാള് ആഹ് ഒരാക്ക് ഫു എന്ത ഫുൾക്കൈയ്യിന്റെ കുപ്പായം വാണം ഒരാക്ക് ജെയ്സിം മാണം ഇന്ന്ട്ടത് തന്നെ എപ്പളും ഇന്ന്ട്ടൊണ ഒണങ്ങാൻ നേരണ്ടാവൂല ഇന്നലെക്കെ സ്കൂൾട്ട്ന്നപ്പൊ ഭയങ്കര കച്ചറേനു ഇന്ന് പിന്നെ വേഗം ഒണങ്ങി ഇന്നലെ ഇടാത്തോണ്ട് ഇന്ന് ഒണങ്ങിക്കിട്ടി ആഹ് നനഞ്ഞത് ഞമ്മക്ക് ഇടീച്ചാനും പേട്യാണ് ഇഞി വല്ല അസുഖൊം വരൊ അതും പേട്യാണ് അതോണ്ടെന്തായലും ആഹ് തണുപ്പങ്ങനെ വല്ലാതെ തട്ട്യാലും പേട്യല്ലെ നെഞ്ഞിനൊക്കെ അല്ലെങ്കിലു ഇങ്ങനെ ജലദോഷം പുടിച്ച് ഇങ്ങനെ ചെറിയൊരിത്ണ്ട് അപ്പൊ പിന്നെ എന്തെങ്കിലൊക്ക കിട്ട്യാ മത്യാവു ഇഞി
ആഹ്
പൻച്ചാന് ഇന്നാലും നമ്മളെ ആഹ് വേം കിട്ട്യൊയ് അതന്നങ്ങനെ കൊരൊക്കണ്ട് ഇന്നാലും മര്ന്നൊട്ത്ത അങ്ങനെ പോക്ണ് മര്ന്നൊക്കെ പിന്നെ കൊട്ത്ത് കൊട്ത്ത് ഡോക്ടർമാരെന്നും കാണണ്ട ആവശ്യ ല്ല നമ്മളെന്നെ ഇപ്പൊ കൊടുക്ക ഇവടള്ള മര്ന്ന്മ്മെ ഒപിച്ചും
കരം കൊരന്റിം പനിന്റെ ഇണ്ടെങ്കി കുപ്പി മരുന്ന് ഇണ്ടെങ്കി അയന്നെ മതി
ആഹ് അതന്നെ മത്യല്ലൊ അപ്പ പിന്നെ അഹ് കൊട്ത്ത കൊറവ്‌ണ്ട് അപ്പൊ പിന്നെ അതന്നെ കൊടു
ആഹ് പിന്ന വെർതെ ഒന്ന് കാണുമ്പോത്ത് ഹോസ്പിറ്റൽ ക്കോവാന് അയ്നെന്നെ നേരണ്ടാവൊള്ളു
ആഹ് അനങ്യാ അയ്നെന്നെ നേരണ്ടാവൊള്ളു അപ്പൊ പിന്നെ ഇബടെള്ള മര്ന്ന് കഴിയുമ്പൊ ഒരു കുപ്പിം കൂടെ കൊണ്ട്രിച്ചും അങ്ങന കാട്ടല പനിന്റിം തന്നെ പനിക്ക് ഇണ്ട് തോന്നാണെങ്കില് അഹ് കൊടുക്കും കൊർച്ച് ഇന്നാ തന്നെ ഇങ്ങനെ മാറും അയ്നോണ്ട് കൊഴപ്പല്ല നല്ലോണം പൊടി കൊട്ത്ത പിന്നെ അങ്ങോട് കാണ്ച്ചും മാണം ഡോക്ട്രെ
ആഹ് ഇന്ന്ട്ട് ഓരെവ്ടെ കളിക്ക ആഹ് ഇന്നയ്കോട്ടെ ഇന്ന